ഹലോ-
ആഹ് പറയെടാ എന്തൊക്കെണ്ട് വിശേഷോ?
നല്ല വിശേഷം എന്തൊക്കെ ചായൊക്കെ കുടിച്ചോ?
ചായ കുടി ഇല്ലടാ വൈകുന്നേരം.
ഏഹ് വൈകുന്നേരം എന്താ കഴിക്കാ?
ഇല്ല പ്രത്യേകിച്ചൊന്നും കഴിക്കാറൊന്നുല്ല ആഹ് ആഹ് ആഹ് ഉച്ചക്ക് ചോറ് കഴിച്ചയ്ഞാൽ പിന്ന വൈകിട്ട് അങ്ങന പ്രത്യേകിച്ചൊന്നുല്ല പിന്ന രാത്രിയിലുള്ള ആഹ് ഫുഡ് കഴിപ്പേള്ളൂ
ഉം.
മക്കക്ക് എതങ്കിലും കൊടുക്കും ബേക്കറി ഐറ്റംസൊ ആ ഫ്രൂസ് സം എന്തങ്കിലുംക്കെ കാണു അനേരം അതൊക്കെ എന്തെിലും കൊടുക്കും..
ഉം എത്ര ആളാണ് മക്കള്?
രണ്ടു പേര് ഒരു രണ്ട് പിള്ളോര
പഠിക്കാൻ പോവ്ണ്ടോ?
ആഹ് ഒരാള് യുകെ ജിലാ ഒരാള് ചെറുതാ ഒന്നര വയസ്സ് കഴിഞ്ഞതേ ഉള്ളു..
ആഹ് ആഹ് വീട്ടിൽ ആരൊക്കെയ ഉള്ളേ?
ഇല്ല ഞാനും മക്കളും ഹസ്ബൻറ്റും..
ആഹ് ആഹ് ആഹ് ശരി..
അങ്ങനെ അവിടെയോ?
ഇവിടെ എനിക്കൊരു എൽ കെ ജി പഠിക്കുന്ന ഒരു മോനുണ്ട്.. പിന്നെ ഏ .. ഭർത്താവ് ഭർത്താവിന്റെ ഉമ്മ അനിയന് അനിയന്റെ ഭാര്യ..
ആഹ് ആഹ് ആഹ്..
ഞ് ഉച്ചക്കെന്ത ചോറിന് കറി?
ചോറിന് ചൂട ചൂട തേങ്ങ അരച്ച് കറി വെച്ചു.. പിന്നെ ആഹ് വെണ്ടയ്ക്കാ മെഴ്ക്കു പെര്ട്ടി..
ആഹ് ആഹ്.. പിന്നെ ഭർത്താവിന് എന്താ ജോലി?
പൂജാരിയാണ്.
അമ്പലത്തിലോ?
ആഹ് അതെ..
ആഹ് ശരി ഉം അപ്പൊ മീ അപ്പൊ മീനൊക്കെ കഴിക്കാൻ പറ്റൊ?
ആള് ഞങ്ങളുടെ കൂടെല്ല ആള് ജോലി സ്ഥലത്താ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും..
അപ്പൊ അവിടെന്ന് വരുമ്പോളോ?
ആള് കഴിക്കില്ല..
അപ്പൊ ങ്ങൾ ഉണ്ടാക്കൊ വീട്ടില്?
ഇല്ലാ..
അങ്ങനെയാണ് ല്ലേ ആഹ്.. ആഹ് ശരി ഉം.. ഇവിടെ ഏസിന്റെ മെക്കാനിക്ക് ആണ്..
ആഹ് ആഹ് ഹഹ ആഹ്..
ഉം അവിടെ എങ്ങനെ മഴ ഉണ്ടോ.
എന്തായാലും ഇന്നും ഇന്നലെന്നും നല് മഴയൊന്നുമില്ല നല്ല വെയില.
ആഹ് ഇന്നലെ ഫുള്ള് നല്ല വെയില് പക്ഷെ ഇന്ന് രാവിലെ നല്ലൊരു മഴയും കാറ്റൊക്കെ ഉണ്ടയ്നു
ആഹ് ഇവിടെ കുഴപ്പൊന്നുല്ലായിരുന്നു രാവിലെ മുതലേ വെയില.
ഉം. മക്കളൊക്കെ എന്താക്ക വന്നോ.
ഇല്ല മൂത്ത ആള് വന്നിട്ടില്ല ഇതുവരക്കും ആള് വണ്ടിയിലാണേ. പോകുന്നെ വരുന്നേ ഒക്കെ ചെയ്യുന്നേ അന്നേരം ഒരു സമയ ആവും ആള് വരാന്.
ഏഹ് എങ്ങനെ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണോ.
ആഹ് കൊഴപ്പല്ല യു കെ ജിയിലല്ലേ ആയോള്ളൂ.
ആഹ് ഇപ്പൊ എവിടെ എവിടം വരെ ആയി ലെറ്റേഴ്സ് ഒക്കെ എവിടെത്തി.
അവരെ ഇപ്പം. മോൾ ഇന്ന് ഒരാഴ്ചയായിട്ട് പോവാതിരിക്കുവായിരുന്നു സ്കൂൾ തുറന്നതിന് ശേഷം വെ മോക്ക് പനിയും ഛർദിലും ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം. ഇന്ന് പോയിട്ട് വരുമ്പോ അറിയാം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോന്നുള്ളതെ. അല്ലാതെ അവര് വൺ ടു ത്രീ ഓക്കേ പഠിപ്പിച്ചൊണ്ടിരിക്കുകയാണ് തോ അന്ന് പഠിപ്പിച്ചതാണ് എ ബി സി ഒക്കെ എഴ
ആഹ് ആഹ്
അങ്ങനെ
ആഹ് ശരി
പെട്ടെന്നൊന്നും പഠി സ്കൂള് തുറന്നെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങി
ഇല്ല ഇല്ല ഒന്നര മൂന്നാഴ്ചൊക്കെ കഴിഞ്ഞീന് ക്ലാസ്സ് തുടങ്ങുമ്പോ മോൻക്കൊക്കെ
ആഹ്
എന്നാലും അങ്ങനെയണ്ട് പോയി ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ബി ആണ് തോന്നുന്നുണ്ടിപ്പോ ഇന്നിപ്പോ എ ടുത്തത് വല്ലാണ്ട് അങ്ങട്ട് നീങ്ങണില്ല പോലെ കാരണം കുട്ടികളല്ലേ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേള്ളൂ
ആഹ് എൽ കെ ജിക്കാർക്ക് അങ്ങനാ പിന്നെ യൂ കെ ജിൽ ഇപ്പൊ അവര് ഫസ്റ്റ് ഒന്ന് എഴുതി നോക്കും അറിയാവോ ഇല്ലന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം അതൊക്കെ അവള് എഴുതി കാണിച്ചിട്ടുണ്ട് അന്നേരം പിന്നെ ഇനിയിപ്പ വേഡ് ഒക്കെ ആയിരിക്കും പറഞ്ഞ് കൊടുക്കാൻ പോകുന്നത്
ആഹ് ആഹ് നിങ്ങളെ വീട്ടിൽ പോവാറുണ്ടോ
ആഹ് ഇടയ്ക്കിടയ്ക്ക് പോവും ഇനിയിപ്പ സ്കൂളൊക്കെ തുറന്നോണ്ട് ഇനിയിപ്പൊ പെട്ടെന്ന്ന്നൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ
ആഹ് ചെറിയളെന്താക്ക ഉറങ്ങാ
ആഹ് അവളെ ഉറങ്ങുവാ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നുന്നത് ഇല്ലെങ്കി ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരിക്കും അന്നേരം ഒന്നും പറ്റത്തില്ല
ഉ ആണോ ചെറുദിന് എത്രയയിന്ന് പറഞ്ഞ മൂന്ന് വയസോ
ഇല്ല ഒന്നര വയസ്സ്
ഒന്നര വയസ്സ് ആഹ് ആഹ് എങ്ങനെ എന്തെങ്കി തിന്നോ
ആഹ് ഫുഡൊക്കെ കഴിച്ചോളൂം കുറുക്ക് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല അല്ലാതെ ഉള്ള നമ്മള് കഴിക്കുന്ന ഫുഡ് എല്ലാം കഴിക്കും കുഴപ്പമൊന്നുമില്ല
ഒറ്റക്ക് ഒറ്റക്ക് കഴിക്കുവോ
ഒറ്റയ്ക്ക് കഴിക്കത്തില്ല വാരി കൊടുക്കണം
ആഹ് ആഹ്
അങ്ങനെ
ഭർത്താവ് വിളിക്കലില്ല
ആഹ് ഉണ്ട് ഉണ്ട് രാവിലെയൊക്കെ വിളിക്കും രാവിലെ രണ്ട് നേരം വിളിക്കും പിന്നെ ഇനിയിപ്പ വൈകിട്ട് വിളിക്കും ഇനി രാത്രി വിളിക്കും
ആഹ് ആഹ്
മക്കള് വന്നോ
എനിക്കും ഒരു മോനനില ഉള്ളൂ മോനന ഉള്ളൂ. ഓന് വന്നേ ആ ഓന് മൂന്ന മണിയാവകുമ്പോത്തിനെത്തും- ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ്- പോണത്.
ആഹാ ആഹാ ആഹാ...
അന്ന് മേല് കഴകി ചോറൊക്കെ- തിന്ന് ഇപ്പോ അവിടെ കിടന്ന- ഉറങ്ങിപ്പോയി.
ആഹാ ആഹാ...
ഉം ക്ഷീണം കാണുവ ഓടി കളിക്കണതാണ്. പിനിെ ഉച്ചക്ക് ഉറങ്ങിയിട്ടുള്ള ശീലം ഉള്ളത ആണേ.
ആഹ ആഹ...
അപ്പോ അതുകൊണ്ട് വേ ഉറക്ക വരും, ഈ ഉറക്ക് ഇപ്പോ ഉറങ്ങിയത കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മള് കുറച്ച് ഈ ഏ രാത്രി ഒരിത്തിരി ഏഴേര, ആകുമ്പോ- തുടങ്ങ ഉറക്ക് വരാ, അപ്പോ പഠിക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടാവൂല്ല.
ആഹാ ആഹാ ആഹാ ആഹ...
അങ്ങോട്ട് ഇരുന്നാൽ തുടങ്ങും, ഇങ്ങനെ ഉറങ്ങി തൂങ്ങാൻ തുടങ്ങും. പിന്നെ ചോറ് തിന്നാനും ഒന്നിനും ഒരു- സമയം ഉണ്ടാവൂല്ല.
ഇപ്പോ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ രാത്രി എപ്പ ഉറങ്ങും?
ആ അപ്പോ നേരം വൈകു- പതിനൊന്നര പന്ത്രണ്ട് മണിയോക്കെ ആവു.
അങ്ങ രാവിലെ എഴുന്നേക്കുവാ?
ആഹാ എട്ട് മണിയൊക്കാവും.
ആഹാ ആഹാ എപ്പം ബസ് വരും?
ഏ ഒം പത്തു മണി ആവാൻ- സമയത്താണ് വരിക ബസ്സല്ല ഓല്ക്ക് ഏസ് ആണ്.
ആഹ് ആഹ് ആഹ്.
അങ്ങനെ. അപ്പോ ത്തിനൊക്കെ രാവിലൊരു- എട്ട് മണിയൊക്കെവുമ്പോത്തേക്ക്‌- ഒണർത്തും ഒണർന്നുന്നിട്ട് പിന്നെ- പല്ലൊക്കെ തേപ്പി- തേക്ക് തേക്കാൻ റെഡിയാക്കി കൊടുക്കും. പിന്നെ ചായൊക്കെ ആക്കി- ക്കി വെച്ചു കൊടുക്കൂ, അതൊക്കെ തിന്നും. പിന്നെ പോണേന് മുന്നെ കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കും. പത്ത് മണി ഒരൊമ്പതരൊക്കാവുമ്പോ-
ആഹ് ആഹ് ആഹ്
കുറേരിയിട്ട് കഞ്ഞി വെച്ച് കൊടുക്കു. സ്കൂളിന്നങ്ങനെ ചോറൊന്നും തിന്നൂല.
ആരെ കൊടുത്തു വിടുവോ.
ഇല്ല ഇല്ല കൊടുക്കൂല കൊടുത്താലും തിന്നൂല, അവിടുന്ന് കിട്ടിയാലും തിന്നൂല. അങ്ങനത്തൊരു സ്വഭാവാണ്. ഒരു വിധ ഒരു വിധ- ഇതൊന്നും പറ്റൂല ഓന്ക്ക് ഈ സ്പൈസി ആയിട്ടുള്ള ഈ എരിവുള്ളതൊന്നും അങ്ങനെ പറ്റൂല.
ആഹ
പ്പടം. മുട്ട പൊരിച്ചത് അങ്ങനെ എരു കൊറച്ചിട്ടുള്ള എന്തെങ്കിലുഒക്കെ- ഇണ്ടാക്കി കൊടുത്താ മാത്രേ ഓൻ തിന്നൂള്ളൂ.
ഇനിപ്പ ശീലമാവും തുടക്കമല്ലേ?
ആഹ് പിന്നെ അങ്ങനെ അങ്ങട്ട്- പിന്നെ കഞ്ഞി കൊടുക്കും, പിന്നെ സ്നാക്സിന് എന്തെങ്കിലും, രാവിലത്തെ ചായന്റെ കടികൾ- എന്തെങ്കിലുവൊക്കെ പത്തിരിയോ, ദോശയങ്ങനെക്കാണെങ്കി, അങ്ങനെ കൊടുത്തയക്കും. പിന്നെ വേറെന്തെക്കെയാ?
മൂത്താള് വന്ന് സ്കൂളീന്ന്.
വന്നോ? ആഹ്...
ആഹ്.
ഇനിപ്പ എന്താ കൊടുക്ക? ഇനി എന്താ തിന്ന ഇപ്പൊന്നീ?
നോക്കൊന്നെങ്കി ചോ- റ് കൊടുക്കു. അല്ലെങ്കി പിന്നെ- എന്തെങ്കിലും ബ്രെഡ് ടോസ്റ്റ്- ചെയ്തോ അങ്ങനെ എന്തെങ്കിലുവൊക്കെ കൊടുക്കണം.
ആ ഇവൻക്കും ഇഷ്ടാണ്. ബ്രെഡ്, ബ്രെഡ് എന്തെങ്കിലുവൊക്കെ ആക്കി കൊടുത്താ ഇഷ്ട.
ആഹ്
നൂട്ടല്ലാ പിന്നെ അല്ലെങ്കിലീ പീനട്ട് ബട്ടറൊക്കെണ്ടല്ലോ
ആഹ് ഹാ ഹാ ഹാ
അതൊക്കെ ആക്കി കൊട്ത്താലൊക്കെ ഇഷ്ടാ എന്നും ഒരേപോലൊന്നും പറ്റൂല ഇങ്ങെനെ മാറ്റി മാറ്റി ചെയ്ത് കൊട്
ആഹ് അത് തന്നെ ഇവിടെ പിന്നെ അങ്ങനെ പരാതിയൊന്നും ഇല്ല
ആഹ്
എന്തായാലും കഴിക്കും
ആഹ ആഹഒക്കെ കഴിച്ച് ശീലാ വണത് നല്ലതാണ്.
അങ്ങെനെ നിർബന്ധയില്ല അങ്ങെനെ നിർബന്ധം പി പിടി അങ്ങെനെ ശീലിപ്പി ച്ചിട്ടില്ലെന്ന് വേണം പറയാൻ ഇല്ലെങ്കി പിന്നെ അത് നമ്മക്ക് ബുദ്ധിമുട്ടാവും
ആഹ് അത് ശെര്യാണ്
ആക്കാം പറ്റാത്തൊരു സാഹചര്യം ആവുമ്പഴത്തേക്ക് അല്ലെങ്കി പിന്നെ അവരത് താക്കത്തില്ല
ആഹ്
ഉം ങ്ങെനെ പിന്നെ രാ വൈകുന്നേര്ത്തേക്കെന്താ ചോറാണോ
ആഹ് ചോറെന്നെ കഴിക്കല് ഇങ്ങെളെന്താ ചോറെന്നെല്ലേ
ആഹ് ഇവിടെ ചോറ് തന്നാ
ആഹ് ചോറ്ന്നെ അമ്മള് എന്താണ് ഇങ്ങെളെ വീട് എങ്ങെനെ സ്വന്തം വീ വീടാണോ
ആഹ് അതെ അതെ
ആഹ് ആഹ് ഉം വി അവിടെ ഭ ഭർത്താവിനാരൊക്കെെള്ള അമ്മക്കെണ്ടോ
ആഹ് അമ്മേം അച്ഛനും സിസ്റ്ററും അനിയൻ എല്ലാരു ഉണ്ട് അവരൊക്കെ പൊർത്താണ് അമ്മേം അച്ഛനും ഇവിടെ അട്ത്താണ് ഇവ്ടെ അപ്പർത്താ രണ്ട് മൂന്ന് വീടിന പ്പറവാണ് വീട്
ഓരെ കൂടാരാ ആരെങ്കിലുണ്ടോ
ഇല്ല അമ്മേം അച്ഛനും മാത്രേ ഒള്ളൂ
ആഹ് ആഹ്
അങ്ങനാെക്കെ
പിന്നെ ഭർത്താവെങ്ങെനെ മാസത്തില് എങ്ങെനെ വെരാ ലീവെങ്ങെനെ ണ്ടാവാ
ആഹ് എന്തേലും ആവശ്യം ഒണ്ടെങ്കി ആഴ്ച്ചേല് വരും ഇല്ലെങ്കി പിന്നെ മാസ മാസത്തിലൊങ്ങനെ വരത്തൊള്ളൂ
അന്ന് ലീവ്ണ്ടാവോ വന്നാല്
ആഹ് ആളെ ആക്കീട്ട് വരും ലീവൊന്നു ഇല്ല നമ്മള് ആളെ ആക്കീട്ട് വരണം നമ്മള് പൈസ കൊട്ക്കണം
ആഹ് അങ്ങനെലേ
പിന്നെ ഇനി പണിയൊക്കെ കഴിഞ്ഞ് ഹസ്ബന്റെപ്പം വരും
ആഹ് ഇന്ന് പോയിട്ടില്ല്യാ ഇന്ന് ഇല്ല്യേനി
ആഹ് ആഹ് ആഹ്
ഉം ഇവ്ടെണ്ട് വീട്ടില്ണ്ട്
ആഹ് ആഹ് ഹാ
ഇപ്പൊ മഴ ആയതോണ്ട് കൊറവാണ് പണി
ആണല്ലേ ആഹ്
ആഹ് അപ്പൊ ഇവെടെണ്ട്
ഇന്ന് മീനെന്തേ കിട്ടി
മീന് ഇന്ന് ഇത്ണ്ടല്ലോ വെ ചൂടാ
ആഹ് ആഹ് അത് തന്നെ ഇവിടേം
ആഹ് അത് പൊരിച്ച് കർമൂസ കറിയും വെച്ച്
ആഹ് ആഹ് ആഹ് പിന്നെ
ചായെന്താ കുടിക്കാത്തെ എന്തെങ്കിലും ഇഷ്ടല്ലാഞ്ഞ്ട്ടാണോ രാവിലിം കുടി
രാവിലെ കുടിക്കും ഉച്ചക്ക് വൈകുന്നേരത്ത് ശീലിച്ചിട്ടില്ല. കുടിക്കാറില്ല. പിന്നെ എന്തെങ്കിലും യാ ത്രകളിലൊക്കെ ആണെങ്കി ആ ഒര് ബുദ്ധിമുട്ട് അനുഫവിക്കും പ്പൊ ഒര് കൊറേ നേരൊക്കെ ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണല്ലോ അന്നേരം ഇറങ്ങി എന്തെങ്കിലും കോഫിയോ എന്തെങ്കിലു അങ്ങനെ കുടിക്കാറുണ്ട് അല്ലാതെ വീ വീട്ടില് ചായ അങ്ങനെ നിർബന്ധം ആക്കിട്ടില്ല ഒന്നാമത് പിള്ളാര് കുടിക്കത്തില്ല അങ്ങനെ പിന്നെ ഞാനും ഞാൻ മാത്രല്ലേ ഒള്ളൂ ഞാൻ മെനക്കെടാറില്ല
ആഹ്
എന്നാ ശെരി ഓക്കെ
ആഹ് ശരിയട ശെരി ശെരി.